ആ
ഹലോ
ഹലോ കേൾക്കണില്ലേ
ആ
ഹലോ കേൾക്കണില്ലേ
ആണ്ട്
മ്
മ് കഴിച്ചൊണ്ടിരിക്കാ
ആ
മ്
മക്കളൊക്കെ എവടെ
എന്താ ഉം അങ്ങള് മൂന്നാള് ഇരുന്ന് കഴിക്കന്നെ
ആ
ഇങ്ങളൊക്കെ കയിഞ്ഞോ
ഇല്ല കഴിച്ചില്ല
ആ
മക്കൾ മക്കളൊന്ന് കുളിച്ച് ഇട അത്ത്ക്കെറിയിട്ടില്ലേ ഉലങ്ങനെ കളിചിരിക്ക്അ
ഉം ഇപ്പ തന്നെ രണ്ട്രായി ഞ വിചാരിച്ചു ഞാനന്നെ വൈകികുണുന്ന്
മ്
മ്
പിന്നെന്താ
മ് എന്താ കൂട്ടാം ഇല്ലാ മഴ പിന്നെ ഇതിട്ടില്ല രാവിലെ പെതാ മ് എന്ത് മീന ഹലോ ഹലോ
കേൾക്കണെ
എടക്കിടക്ക് പോണണ്ട്ല്ലേ
ആ
മ്
എന്തണാവ
ആ ഉ ഇല്ല ഞാനന്ന്
ആ
മം മം കെയങ്ക് പൊരിച്ചത് വായക്ക പ്പേരി പിന്നെ തക്കാളി സമ്മന്തിന്റെ ചോറില്ലേ
ആ
അങ്ങന ഉണ്ടാക്കിക്കുണു കുട്ടികൾക്ക് പിന്നെ കുമ്പളങ്ങകറിണ്ട്
ഏഹ്
മ്ഹ് അങ്ങന ഓരോന്ന് തട്ടിക്കൂട്ട് പരിവാടി
ആഹ് അതന്നെ തട്ടിക്കൂട്ടല്ലേ എളുപ്പം മറ്റേ കൊറേ പണിയാ
മ്ഹ് പിന്നെ കുട്ട്യൾക്കും എനിക്കും വേഗം എറങ്ങിക്കോളും
ആഹ് എനിക്ക് എന്തേലും ഉപ്പേരി ഇണ്ടായാൽ മതി എന്ന പിന്നെ കൊഴപ്പല്ല കറി വേണന്ന് അങ്ങനൊന്നും
അയ് ശരി
ക്ഷെ മക്കക്കും ഉപ്പേരി അതല്ലേ
ആഹ് ഇപ്പത്ത മക്ക
ഓല് ഉപ്പേരിയൊന്നും കഴിക്കൂല ആഹ് നമ്മളിത് വെറുതെ ഉണ്ടാക്കി വെക്കും ഇവ്ട ഒരു കൈ
ന ഞാൻ അധികം ഇന്നല ഇബരിണ്ടായൊണ്ടേ മ്ഹ് കായ ഉപ്പേരി ഇണ്ടാക്കി ഞാന്
ആഹ്
ഉം അയിന്റെ ബാക്കിണ്ട്
എനിക്ക്ന്നാ ഉപ്പേരി വേണം
അയ് ശരി
എന്തേങ്കിലും വേണം ഉപ്പേരി ആയിട്ട് കറി ഇല്ലെങ്കിലും വേണ്ടില്ല ഉപ്പേരി മാത്രം മതി
അയ് ശരി ഉം
പക്ഷെ കറില്ലാതെ പറ്റൂല ഓലെ ഉപ്പാക്ക് കറി വേണം
ആഹ്
കറില്ലാത്ത കഴിയൂല്ല
ആഹ് ഉം ആയി
മക്കക്കും വേണട്ടാ കറി വല്യവനും വേണവേ ഓൽക്കൊന്നും പിന്ന വാണംന്നില്ല ചെറിയോനും വൽ മറ്റോനും വല്യോനും വേണം കറി
ആഹ് ആഹ്
പിന്നെ പറ്റണോലും പറ്റാത്തോലും അങ്ങനെക്കേണ് ഓന് പന്ത്രണ്ട് വയസ്സായി
ഉം ആഹ് ഇന്റെ മോനിക്കും മ
മ്ഹ്
ഉം ഓന് പിന്നെ ഇവിടെ ഇല്ലാത്തോണ്ടേ
ആഹ് ഓന് എത് കൊറേ ആയാ പോയിട്ട്
ഉം ഉം ഓന് മൂന്നാമത്തെ വർഷാ
ഉം ഞാൻ ഇവനോട് അങ്ങനെ പറയും ഇവടത്തോനോട് പോയ്ക്കോ പോയ്ക്കോ എന്ന് പക്ഷെ ഓൻ പോവൂല
മ്ഹ് ഹ് മ് താൽപര്യായി വിടണ്ട എന്താന്നറിയോ കുട്ട്യൾ അവിടുന്ന് പിന്നെ പകുതിയാക്കി പോന്നറയാം അത് ബുദ്ധിമുട്ടാ
ആഹ്
ഉം
ഇമ്മ ഇങ്ങനെ പറയും ന മൂന്ന് ആൺകുട്ടികളാ പിന്നീട് ഒരാള് ഒന്നിനേങ്കിലും അങ്ങനെ കൊണ്ടോയ് ആ കേളാക്ക് പറയും അപ്പൊ പിന്നെ ഞാനും പറയും എന്നാ പോയോക്കുണ്ടേ ഇവല് പോവൂല
ഇന്നിയുള്ള ചെറിയ കുട്ടികളോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കെ ഉം
ആഹ്
ഓലോട് ഇങ്ങനെ പറഞ്ഞിട്ടെ അയിന്റെയൊക്കെ ഇങ്ങനെ കാര്യങ്ങളും അങ്ങനെ പോയാ കി കിട്ടാണതും എന്താ നല്ലതണൊന്നും
ആഹ്
അങ്ങനൊക്കെങ്ങനെ ചെറിയ വലിയ ഇനി പറഞ്ഞട്ട് കാലോ അവന്ക് കൊറച്ച അന്തം വെച്ചക്കണു ഉം മറ്റേ കുട്ടികർക്ക് എത്രായി
മറ്റോന് വല്യചെ രണ്ടാമത്തോന് പത്ത് വയസായെ. മറ്റോന് പിന്നെ മൂ മൂന്നയസായിട്ടൊള്ളൂ ചെറുതിന്.
ആഹ് പത്ത് വയസ്സായനോടും വല്ലാതെ പറഞ്ഞിട്ടൊന്നും കാര്യം ഇണ്ടാവുല.
ആഹ് ബ റ്റോറ്റണ്ടലേപ്പോനും അതാ ഞാഓനോടെറഞ്ഞെ ഇജ് പോവയിച്ചപ്പോ ഞാനും പോവൂലാറഞ്.
മ് ഇഞ്ഞി ഇഞ്ഞി ഇതിനോട് പറഞ്ഞിടാക്കി കൊടുതോളി ഇനി ചെറ്തിനോട് പറഞ്ഞിട്ടാക്കിക്കാളി ചെറ ഞാനങ്ങനെ ചെയ്‌തീനി ചെറിയ കുട്ടിയാവുമ്പതന്നെ ഒനോട് അങ്ങനെ പ്ലെ. ല്യാളിളാർക്ക് ഇങ്ങനെ പറഞ്ഞൊടുത്തിട്ടേ.
ആഹ് ആഹ്
ഉം
നല്ലതാണ് അന്ന അങ്ങനെ ഇണ്ടായാലേ നമുക്കൊരു നല്ലതാ.
ഉം വീഴണ്ടാ. പിന്നെ എന്റ രണ്ടാമത്തോള് ഇതാ ഇനി പോണന്ന് പറഞ്ഞിരിക്കണു.
ഏഹ്
ഉം ഉം
ആഹ്.
ഓളെ. എന്താ ഇനിക്കും കണ്ടാനേ ഞങ്ങളിപ്പോ വീടെട്ടാലേ ള്ളൂ അപ്പൊക്ക് പേടിയല്ലേ. ഒരാള് വാണ്ടെവെച്ചിട്ടേ.
ആഹ് അതന്നെ ആഹ്.
ഉം. ഇജി ഏഴാം ക്ലാസ് കയിഞ്ഞിട്ട് പൊയ്ക്കോറഞ് ഞാന്. ഹലോ ഹലോ.
ഹലോ.
ആഹ് എന്റെടക്ക് പോണണ്ട് കോള്.
എടക്ക് ഇങ്ങനെ പോവാ തോന്ന്ണ്ട് റേഞ്ചിന്റെ പ്രശ്നം.
ഉം ഉം
ഇത് വരെ ആഹ് പ്രശ്നം ഇല്ല ഇന്നലെ തൊടത്തിയതാ.
ആഹ്.
മഴ ഇങ്ങനെ പെയ്തിട്ടായിരിക്കോ ആവോ അറിയില്ല മഴ ഇങ്ങനെ ചെലപ്പം പെയ്തിട്ട് ഇനി എന്തെങ്കിലും അയതാണോന്ന് അറിയില്ല ജിയോ.
ആഹ് ജിയോ അങ്ങനെ
ആഹ്.
ജിയൊ ആദ്യ ജിയൊ അരുന്നുട്ടോ. മഴപെയ്യുമ്പോ എന്താ റയ്ഞ്ചട്ടീനില്ല മഴ കാലത്ത്
ഇത്വരെ ഒരുകൊഴ്പ്പ.
ആഹ്
ല്യേനി മറ്റേ നല്ല റേഞ്ച് ഇവിടെ നല്ല റേഞ്ച്. ഞ്ചുണ്ടായിനി.
ആഹ്.
എന്താ ഇപ്പ എന്റെ വി എന്റെ വീ ചെയ്യട്ടോ ഇപ്പോഴും മഴ കറന്റ് പോയി ച്ചുണ്ടങ്കിലെ അല്ല വി. ഐ
ആഹ് ആഹ് വി ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് എന്താ അപ്പൊ ഇപ്പൊ കറണ്ടു പോയാല് നെറ്റ് കിട്ടൂല്ല.
ഉം ആഹ്
ഉം
വൈഫൈ ഉണ്ടോ വീട്ടില്?
ഇല്ല വൈഫൈ ഒന്നുംല്ല ല്ല ഇവിടെ ക്കൊന്നും റേഞ്ച് കിട്ടുന്നില്ല കറണ്ട് ഇല്ലാല്.
ഓ അതെന്താ അങ്ങനെ? ഉം.
വേണോങ്കി അയിന്റെ ടവർ കണ്ടില്ലായിരിക്കും എന്താ അറിയില്ല.
അതെ ആഹ്. ഇത് ടവറാക്കെ ഇവിടെ അടുത്തു തന്നെ ഞങ്ങളെ മുറ്റ തിന്നു നോക്കിയണ്ട വെറുപ്പാ ഏതെടുത്തായിട്ടത്താ
ജിയോന്റെ
ആഹ്.
എന്നിട്ട് എന്താ
അത് തന്നെ.
ഉം ചെലപ്പം മഴ പെയ്തിട്ട് തന്നൊയിരു
ഉം എന്തഎളകിയോ? എന്തെങ്കി ആർക്കറിയാം.
ഉം
കാറ്റടി അങ്ങനെയൊക്കെ ഉണ്ടാവലേ കാറ്റടിച്ചുമ്പൊക്കെ എന്തെങ്കിലും
ആഹ്
പിന്നെ? വൈകുന്നേരം ഈ ഫുഡ് തന്നെ അല്ലേ അവിടെ സൈക്കിൾ ഉരുട്ടി അങ്ങനെ നടക്കുക. ആഹ്
ഹും മൂന്നാൾക്കും സൈക്കിൾ ഉണ്ടോ?
ചെറുതിനില്ല മറ്റവര് വലിയ മറ്റവനും ഉണ്ട്. അപ്പൊ ചെറുതു ഓല് മുട്ടിലങ്ങനെ നടക്കും. മറ്റവന് വേണംന്നൊക്കെ പറഞ്ഞേ
ആഹ് അത് വാങ്ങികൊടുക്കേണ്ട വരും കാരണം മറ്റവര് ഓടിക്കണ എന്തായും ചെറുത് ഓടിക്കാനുള്ള പ്രായമായില്ല.
ആ ഇല്ല്യാ അത് തന്നെ എന്നാലും ഒരു ബാക്കിലിങ്ങനെ കൊണ്ടു നടക്കു ഓനെ.
ഉം ആഹ് വ്യകൃതിയുണ്ടോ?
കൊണ്ട് നടക്കും ഓല് സ്കൂൾക്കൊക്കെ പോയാല് പിന്നെ ട്ടാണ് അതുകൊണ്ട് അങ്ങനെ നടക്കും മുറ്റത്തിലൂടെ അവന് കയ്യൊന്നും ഇല്ല എന്നാലും എന്നാലും അങ്ങനെ കൊണ്ടു നടക്കും. ഓന് നല്ല ഇഷ്ടവാ സൈക്കിൾ. എപ്പഴും പറയും സൈക്കിൾ വാങ്ങണം വാങ്ങ അപ്പ പറയും പറ ബെർത്തിടുവാകുമ്പം വാങ്ങിതരില്ല പറയും. ആഹ് വാങ്ങി കൊടുക്കണം ഇൻഷാ അള്ളാ. വാങ്ങണംഒക്കെ വിചാരിച്ച അപ്പത്തിന് ഒരോ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും.
ആഹ്
മറ്റവർകൊക്കെ ബർത്ത് ഡേ ആയപ്പളാ വാങ്ങി കൊടുത്തേനി.
ആഹ് അത് ശരി
എന്നാ ആയികോട്ടെട്ടോ പത്തായി.
ആഹ് ഓക്കെ.